ഹലോ
ഹല്
ആഹ് കേക്കാ‌ല്ലേ? ആഹ് ഇപ്പൊ കേക്ക്ണ്ട്.
ഇന്നാ ലേഡി
എന്തക്കെണ്ട് വിശേഷം?
എന്താ പരിവാടി?
ഹലോ
കൊഴപ്പൊന്നു അങ്ങനെ പോണ്.
തെര്ക്കെടൊന്നുല്ല അങ്ങനെ പോണു ആഹ്. എന്താ ഒരു സ്റ്റെക്കായി കേക്ക് ണ്ടോ?
ല്ല ഇനി ഇന്റെല്ക്ക്‌ കേക്ക്ന്നില്ലേ? ഇൻക്കേക്ക്‌ണ്ട് ഒന്നും പറയ്ണില്ല എടക്ക്. ഓ സൗണ്ടൊന്നും കേക്ക്‌ണില്ല.
ആഹ് ഇങ്ങടൊന്നും കേക്കായ്ട്ടാണ് ഞാന് മറുപടി പറയാത്തെ.
ആഹ് അല്ല ഞാൻ ഇവ്ട്ന്ന് ചോയ്ക്ക്ണ്ടേ.
ആഹ് അങ്ങന ചോയ്ക്കണ ഇങ്ങട്ട് കേക്കാല്ലേ.
ആഹ് ചായട്ച്ചോ?
കുടിച്ചിട്ടില്ല കുടിക്കണം ഇല്ല. കൊർച്ച് കഴിയട്ടെയ്ച്ചിട്ടാണ്. ഹസ്ബന്റ് എത്തിട്ടില്ല വന്നിട്ട് കുടിക്കച്ച്ട്ട് ഹലോ
ഹസ്ബന്റെടെ ഹസ്ബന്റെന്താചെയ്യ്ണ്? മക്കള്
ഹസ്ന്റ് കച്ചോട്‌ത്തിന് പോയിക്ക്യാ അല്ലേ?
ഇല്ല ചെർതാ കല്യാണം കഴിഞ്ഞിക്ക്ണ് മക്കൾ ചെറിയ മക്കളാ.
ആഹ് ആഹ് ആഹ് ശരി. എത്ര മക്കളാ?
അട്ത്തെ സ്ക്കൂള് ചേർതാനായി.
ആഹ്.
നിങ്ങൾ
ജോലി ഇണ്ടോ.
ഹാസ് വൈഫെന്നെയാണ്. എനിക്ക് നാലാള്.
ആഹ്
ഒരാൾടെ കല്യാണം കഴിഞ്ഞു.
ഏഹ് കല്യാണം കഴിഞ്ഞ മക്കളൊക്കെണ്ടാ
ആഹ് വേറെ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയായി.
ആഹ്
ആഹ് രണ്ടാമത്തെ മോളെ കല്യാണം പറഞ്ഞിട്ടിട്ടുണ്ട്. ഒരു വർഷം കഴിഞ്ഞിട്ടേ ഇള്ളൂ.
ആഹ് ഓള് എന്തെയ്യാ പഠിക്കെന്നെയാ
പ്ലസ്ടു കഴിഞ്ഞ് ഇനി ഡിഗ്രിക്കാ.
ആഹ്.
ആഹ് മൂന്നാമത്തോള് പ്ലസ് ടൂലാണ് ചെറിയ ഇത് ആൺകുട്ടിയാണ് ഓൻ പത്താം ക്ലാസ്സിലാണ്.
എപ്പോ മോക്ക് എന്താ പറ്റിയെ
ഏഹ്.
മോക്കെന്താ പറ്റിയെ ആഹ്.
ആൺ കുട്ടിയാണ് ആഹ്.
ഉം
നമ്മള് കല്യാണം കഴിഞ്ഞ് നാലഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് പ്രഗ്നന്റായത്.
ആഹ്. പിന്നെ
ഇപ്പ കുട്ടിക്ക് ഒരു വയസ്
ചായക്ക് എന്താ സ്പെഷ്യല് ആണോ ചായക്ക് സ്പെഷ്യല്
സ്പെഷ്യല് ഒന്നും ഉണ്ടാക്കിട്ടില്ലാ. ഞങ്ങള് സ്പെഷ്യല് ഒക്കെ അധികം വാങ്ങിക്കലാണ് അപ്പർത്ത് ചായക്കട ഇണ്ട് അപ്പൊ എന്തേലും പോയിട്ട് വാങ്ങിക്കും.
ആഹ്.
ഹസ്ബൻഡ് ഇപ്പൊ കൊണ്ടരോ അതോ ഇങ്ങള് പോയി വാങ്ങി
കുട്ട്യേള് പോയിട്ട് മേടിക്കു മേടിച്ചോണ്ടെരും ഇവിടെ അടുത്തന്നെ.
ആഹ് ചോറും കറിയൊക്
ആഹ്, ആഹ്, ഉച്ചക്ക് ചോറും കറിയുയൊക് വണ്ടി കൊണ്ടോയിറ്റില്ലാപ്പം ഏഹ് മുത്തൂന്റെ കൈയ്യീമ്മെ, മുത്തൂന്റെ കൈ കൊണ്ടുവയ്യാ പർഞ്ഞ് വണ്ടിയുടെയാരാകൊണ്ടുപോയേ, മുജി എപ്പോ കൊണ്ടുപോയി, ഇപ്പൊ കൊണ്ടുപോയിട്ടുള്ളൂ യതുനമ്പറത്തു പയോഗിക്കാൻ ഹലോ
ആഹ്
ഹലോ
എന്താ പറഞ്ഞേ ഹലോ കേക്കാല്ലേ
ആഹ് കേൾക്കുന്നുണ്ട് ചോറും കറിയൊക്കെ അരാവച്ചെ
ഉം ചോറൊക്കെ രാവിലെആണ് ഒരു വെപ്പല്ലേ ഇള്ളൂ
ആഹ് രണ്ടുവെപ്പ്
ആഹ് ഒറ്റ ഒരൊറ്റ വെപ്പലിനു കഴിഞ്ഞു ഉം
ഉം
അയിനുള്ള ആള്നെഇള്ളു
ആഹ് ഇവിടേ ആളൊക്കെ കുറവന്നെ പക്ഷേ ചൂടോടെവേണം ചോറ്
ആഹ് അന്ന് വേറെ അരോ ഒരാളും കൂടെ അങ്ങനെ പറഞ്ഞിരുന്നു
ഉം
ചൂടോട്ക്കാന്നെ വേണം ചോറ്
ഞങ്ങളു രാത്രിക്കുവെക്ക ഹസ്ബൻഡു പത്തുമണിയാമ്പോ വരും. വരുമ്പം അപ്പൊ
ആഹ്
അന്നേരകുമ്പോ പിന്നെ വെക്കും.
ആഹ് പിന്നെ വേറെ എന്താ ജോലി എന്താ ജോലി ചോയിക്കും
ആ കടെൽ ഇപ്പ തെരക്കാണ് അന്ന് കടെൽ അന്ന്
പച്ചക്കറിയൊക്കെ കൊണ്ടരിക്കാറില്ലേ വരുമ്പം
ഉമ്മ അല്ല സ്വന്തംകടയല്ല ഉം പണിക്കുനിക്ക
എന്നാലും കൊണ്ടിരില്ലേ പണിക്കു നിക്കാച്ചാലും
ഇരിക്കുള്ളു ഉം എടുക്കൂന്നല്ല ന നമ്മളു നിക്കണകടല് പ്രത്യേകിച്ചങ്ങനെ നിൽക്കും യാ
കുറച്ച്ക്കെ കുറച്ച് കേടായതും പഴുത്തതും അങ്ങനെഓക്കെഉള്ളെ പച്ചക്കറികളൊന്നും കൊണ്ടിരില്ല
ആഹ് ഉം വേറൊരാൾക്കാർടെ മുതലല്ലേ
ഏഹ് അല്ല അങ്ങനെ ഇമ്പിടൊക്കെ അങ്ങനെ കടയിൽ നിന്നിങ്ങനെ കൊടു ക്കന്നതാണ് അഹ് അതുശരി ഏഹ് അൽ
ആദ്യം നിന്നിട്ടോന്നു തുടങ്ങി യുണ്ടായ്നൊ
ആഹ്
ഇയാൾ എന്തെവേലും ഒന്നു വർക്ക് ഒന്നും ചെയ്യണ്ടോ
ഏയ് വർക്കൊന്നുംഇല്ല വീട്ടിലന്നെ ആണ്
ആഹ് അതന്നെ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
പിന്നെ ഞാൻ എന്നേ കണ്ടേ
പിന്നേ എന്താ മഴ ണ്ടായിരുന്നു ഇന്ന് ചെറുതായിട്ടൊക്കെ പെയ്തായിരുന്നു രണ്ട് മൂന്നാല് പ്രാവശ്യം ഒക്കെ ആയിട്ട്
ആഹ്
ഉം വല്ലാതെ ഇപ്രാവശ്യം വല്ലാതെ മഴ കുറവാണല്ലോ
ആ ആ ചെലോട്ത്ത്ക്കൊക്കെ ഉണ്ട് നല്ല മഴ ഉണ്ട്
ആഹ്
ഇന്റെ പേരൻ്റെ ആ പാത്ത് കൊ കണ്ട് ഞങ്ങങ്ങള ഇവിടേക്ക് കുറവാ ഹസ്ബൻ്റ ൻ്റെ അവിടുക്ക് കുറവാ ഞ്ഞ ങ്ങളെ അവിടുക്ക് അത്യാവശ്യം നല്ല മഴ ഉണ്ട്
ആഹ് ഇവിടെ അങ്ങനെ വല്ലാതെ മഴയൊന്നുമല്ല
ഓ
വേനൽക്കാലം എങ്ങനെയ ആവും ന്ന് അറിയില്ല
മഴയില്ലങ്കിൽ തന്നെ വെള്ളം ഞങ്ങക്ക് കുറവാ പിന്നെ ഇനി എന്താ മഴയുംയും കൂടെ ഇല്ലെങ്കി എന്താ സ്ഥിതിന്ന് അറിയില്ല
ആഹ് വെള്ളത്തിന് എന്നിട്ട് എന്താ ചെയ്യാ
ഇവിടെ ഒര് കിണറാ പഞ്ചായത്ത് കിണ റ്
ആഹ്
അങ്ങനെ യുസ് ചെയ്യാ
ആ
വേനൽ കാലം ചില സമയത്ത് വെള്ളം കിട്ടേ
ആ ഹൗസ് കണക്ഷൻ ഒന്നുംല്ലേ
അപ്പൊ വ വെള്ളം കൊണ്ട് അ